കേൾക്കാവോ
ആഹ കേൾക്കാണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആഹ സുഖയിരിക്കുന്നു അവിടെയോ
ആഹ് ജോലി കഴിഞ്ഞോ പണികൾ
ആഹ പണികളെല്ലാം ഒതുങ്ങിയിരിക്കയാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നു ഉം ആഹ് ഫുഡൊക്കെ റെഡിയാണ്
ഉം
അവിടെയോ
ആഹ് ഇവിടെ രാത്രിക്ക് കൊറച്ച കൂട്ടാൻ കുറവുണ്ട് അപ്പൊ ഞ്ഞ് വെക്കേണ്ടി വരും
വെക്കേണ്ടി വരുല്ലേ എന്നും അങ്ങനൊണോ
അല്ല ഞാൻ ഇന്നലത്തെ കൂട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്നൊരു മരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിന് പോയി അപ്പൊ പിന്നെ രാത്രിക്കത്തെ കറി എന്തിലും ചൂടാക്കി ഉച്ചക്ക് മീൻണ്ടായിരുന്നു ആഹ അപ്പൊ അങ്ങനെയക്ക ശ്യോ അപ്പൊ അങ്ങനെ ഇന്ന് ഉച്ചക്കെ അങ്ങനെ ഉണ്ടായത്
രാത്രിത്തേക്ക് ഇനി എന്തോണ്ട് കറക്കി
കറി വെക്കാൻ വെള്ളരിക്കണ്ട് കുമ്പളങ്ങണ്ട് വെണ്ടക്കുണ്ട് ആഹ് പച്ചക്കറളൊക്കെ ഉണ്ട് ഇനി
ആഹ ആഹ മീനൊക്കെ അവിടെ റേറ്റ് തറ്റാണോ വില കൂടുതലാണോ മീന് ആ ഇവിടെ എല്ലായിടോ അത് തന്നെ
ആഹ് അങ്ങനെപ്പോ പേടിക്കാറില്ല ഉം അന്നേ അതുപലെ അവര് കൂടുന്നുണ്ടായിരുന്നു രാത്രി വില കുറവായിട്ട് എല്ലമ കൂടുന്നുണ്ടായിരുന്നു
കൊണ്ടോന്ന ആഹ ആഹ ആഹ്
പിന്നെ പിന്നെ ചായെ കുടിച്ചാ
ആഹ് ചായോടിയൊക്കെ കഴിഞ്ഞു ചായൊടിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുവായിരുന്ന
രാത്രിക്ക് നാല് മണി നാലുമണി പലഹാരം ഉണ്ടാക്കുവോ
പലഹാരം അങ്ങനെ ഉണ്ടാക്കാറൊന്നുമല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കടയിൽന്ന് മേടിക്കുന്ന മതിയല്ലോ
ആഹ്
അവരൊക്കെ അങ്ങനെ കഴിച്ചോളൂ അങ്ങനെ ആഹ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല വീട്ടില്
ആഹ് പക്ഷെ ഡയലി ഇങ്ങനെ മെഡിക്കുമ്പോഴും കഴി കൊടുക്കുമ്പോക്കെ കൂട്ടികൾ കേടാണ്ണത് വയ
ആഹ് പക്ഷെ അല്ലെങ്കിലും രാവിലെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കാണൂട്ടോ വൈകുന്നേരത്തി ത്തേക്ക് മാവ് വല്ലോം ബാക്കി കാണും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ
ആഹ് പി വ പകലത്തേക്ക് തന്നെ നമ്മൾ അപ്പസോടെ കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ അപ്പൊസോടെ കൂടുതൽ ഉപയോഗി
ആഹ കടയിലൊക്കെ സാധനമാന്നണന്ന്
അപ്പം പിന്ന
അവർക്ക് അങ്ങനെ തന്നെ മതി എന്റെ ഇത്താടെ കൊച്ചിന് എപ്പോഴും കടയിലെ ഫുഡ് തന്നെ മതി എന്റെ മ അങ്ങനെയൊന്നുമല്ല ചോറൊക്കെ കൊടുത്ത് ത്താലും ആള് കഴിച്ചോളൂ ഇത്തടെ കൊച്ചന് എപ്പോഴും
കേട അപ്പ എന്തി മതി വീട്ടുണ്ടായി കൊടുത്താ മതിയല്ലോ
ആഹ്
വീട്ടിലുണ്ടാക്കി കൊടുത്ത ഞാന എങ്ങന മക്കൾക്കധികവും വീട്ടിലുണ്ടാക്കി കൊടുക്കയ്യ
കൊടുക്കും ആഹ് ആഹ്
പിന്നെ ഹസ്ബൻഡറിന്റെ കുക്കിങ്ങക്കെ അറിയും ഇങ്ങനെ പറെക്കടക്കെണ്ടാക്കാനൊക്കെ അറിയും അപ്പൊ അവരെ എപ്പം എന്തുചെയ്യും കടന്നൊക്കെ വരുമ്പോ കുഞാനെകില് അവരുന കുക്കിങ് ചെയ്യും അപ്പൊ പിന്നെ അവര് ചെലപ്പം പറയ നല്ല അപ്പസം ഉണ്ട് പിന്നെ കുട്ടികൾക്കും എല്ല കണ്ടാ പറ കാരണം കടയിലൊക്കെകുമ്പോനമ്മൾ അപ്പസോഡാ ഉപയോഗിക്കണതല്ലേ
ആന്ന് ആന്നു ആന്ന് അവര് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് എന്തോ യൂസ് ചെയ്യുവല്ലോ
ആ ഹ് ആഹ് ഞാന് ഞാന എന്താ വെച്ചാല് ഇവിടെ വീട്ടിലിണ്ടാക്കണും അപ്പസോടന്നും
ഉപയോഗിക്കത്തില്ല ആഹ ആ ഹ് വീട്ടിലും വീട്ടിലും ഉപയോഗിക്കത്തില്ല അത് ഇവിടെ ഉപയോഗിക്കൂല കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കേടല്ലേ
ആഹ് അതെ പിന്നെ ഇപ്പ മന്തി ആയാ ലും നെയ്ച്ചോറ ആയാലും എന്താലും നമ്മടെ വീട്ടിലുണ്ടാക്കി നമ്മുക്ക് കൂടുതൽ കഴിക്കാറുണ്ടാവും ചെയ്യും ഏഹ്
ആഹ് വീട്ടിലുണ്ടാക്കുവല്ലേ മന്തിയൊക്കെ
മന്തി അങ്ങനെ ഹസ്ബൻന്റ് ഉണ്ടാക്കും ഹസ്ബൻറ് എല്ലാം കുക്കിങ്ങ് അറിയും
ആറിയോ ആഹ് അഹ്
ഇത് തേങ്ങ ചോറ് ബിരിയാണി. പിന്നെ നെയ്ച്ചോറ് അതൊക്കെ ഞാൻ ഉണ്ടാക്കേണ് ആണ് ഒക്കെ അപ്പൊ വീട്. കുട്ടികൾ വേണെന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കും, ആഹ് വല്ലപ്പോഴും. ഇപ്പൊ എപ്പോഴെങ്കിലൊക്കെ മേടിച്ചെങ്കിൽ മേടിച്ചു അത്രേള്ളൂ, കൂടുതലും മേടിക്കാല് ഇല്ല. ഉം പിന്നെ മക്കളൊക്കെ എത്ര പേരുണ്ട്.
ഒരാളെ ഉള്ളൂ എനിക്ക് ഒരു മോള് അഞ്ചു വയസുണ്ട് അപ്പൊ നേഴ്സറിയിലൊക്കെ. പോയിട്ട് വന്നു. ഇത് അവിടെ ഉറക്കം ഒന്നും ഇല്ലാട്ടോ ഉച്ചയ്ക്ക്, അതുകൊണ്ട് ഇപ്പോ ദേ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്.
ആഹ് ആഹ് ഇജ്ജ് രാത്രിയില് എപ്പോ എങ്ങനെ ലേറ്റ് ആവോ ഉറങ്ങാന്.
ഇല്ല കുഴപ്പമില്ല ആള് എഴുന്നേറ്റ് ഫുഡും കഴിച്ചു ആഹാരം കഴിച്ചിട്ട് അങ്ങ് കിടന്നോളൂ.
ആഹ്
ചിലപ്പോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും ചില സമയങ്ങളിൽ, ചിലപ്പോ അങ്ങ് കിടന്നോളും കു ഴപ്പമില്ല വാശി അങ്ങനെയൊന്നും ഇല്ലാട്ടോ.
ആഹ് അതെ. പിന്നെ കൊറോണ സമയത്ത് ഒക്കെ എങ്ങനെ ആയിരുന്നു നിങ്ങള് അവിടെ. ബുദ്ധിമുട്ടുണ്ടായി.
കൊറോണ സമയം ആയിരുന്നു എന്റെ പ്രെഗ്നന്റ് ആയ ടൈം.
ഓഹ്
ഞാനും ജോലിക്ക് ജോ ഞാൻ വർക്കിന് നിൽക്കുവായിരുന്നു ഏഹ് ഞാൻ ലാബ് പോയി കഴിഞ്ഞായിരുന്നു.
ആഹ്
അപ്പോഴ് ട്രെയിനിങ് ആയിട്ട് നിന്ന് സമയത്താണ് കുഞ്ഞ് വയറ്റില് ആകുന്നത്. ആഹ് സമയം തന്നെ കൊറോണ കൂടി നിൽക്കുന്നതിന്റെ എന്റെ കല്യാണമേ കൊറോണ ടൈം ആയിരുന്നു. ആഹ് അങ്ങനെയാണ് പിന്നെ. കൊറോണ പിന്നെ നമുക്കൊന്നും വന്നിട്ടില്ല കേട്ടോ.
അതെ അതെ ആഹ്. ഇവിടെ ഞാനും കൊറോണ സമയത്ത് തന്നെ ഇന്ന് മോളെ ഗർഭിണിയായിരുന്നു ഗർഭിണി അല്ലേ ഞാൻ, ഞാൻ രാ ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മള് പിന്നെ ലോക്ക് ഡൌൺ ആയല്ലോ, ആഹ് സമയത്തായിരുന്നു മോള് പ്രസവം.
ഓഹ് അപ്പൊ പിന്നെ ഒട്ടും പറയാൻ വേണ്ട ആഹ് ആർക്ക്.
അതിന് എന്നാ പിന്നെ ജോലിയില്ല അങ്ങനെ ആയിട്ട് ആഹ് വളരെ പ്രയാസം എന്നുപറഞ്ഞാൽ ഈ പ്രയാസം പറയാനില്ല. അന്നൊക്കെ പറഞ്ഞു റേഷൻ കടേന്ന് കിട്ടണം കിറ്റും അതൊക്കെ ഇണ്ടാവുകൊണ്ട്. അത് നല്ലൊരു സഹായമായിരുന്ന കേട്ടോ.
ആഹ്
അങ്ങനെ ഈ ലാസ്റ്റ് എത്തിയെപ്പോ പിന്നെ ഗവൺമെന്റിലെ ഡോക്ടറെ കാണി ക്കാൻ പോവുമ്പോ സപ്രൈറ്റ് വേറെ നമ്മള് വീട്ടില് കാണിക്കാൻ പോണല്ലോ അങ്ങനെ കാണി ക്കാൻ പോണ് സമയത്ത് ഇതുപോലെ അവിടെ ചെന്നപ്പോ പറഞ്ഞു ഹോസ്പിറ്റലിൽ അടച്ച് ഇട്ടേക്കേണ്. പിന്നെ അടുത്ത ആഴ്ചയ്ക്ക് തൊറക്ക് ആണേൽ ഇവിടെ പ്രസവിക്കാ അല്ലെങ്കിലേ പുറ ത്തിക്ക് പ്രൈവറ്റിക്ക് പോണ്ടേ വരുമെന്ന് പറഞ്ഞു, അങ്ങനെ സാഹചര്യം ആയോക്കുമ്പോ വല്ലാത്ത. ഒക്കെ വിഷമത്തിലായി പിന്നെ അടുത്താഴ്ച്ച ചെന്നപ്പോ പറഞ്ഞു ഹോസ്പിറ്റലുകൾ ക്ലീൻ ആക്കി തോറന്നിട്ടുണ്ട് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച ചെന്ന് നോക്കുമ്പോളാണ് ഡേയ്റ്റ് പറഞ്ഞത്, അന്ന് ചെന്നപ്പോ വീണ്ടും. അടക്കാണ് ഇങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് ഇണ്ട് അപ്പൊ നോക്കട്ടെ. പറ്റിയാണെങ്കിൽ ഇവിടെ ഇവിടെ പ്രസവം ആക്കാം അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ രണ്ട് പ്രാവശ്യം കൊറോണ ടെ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു ടെസ്റ്റ് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ്. ആഹ് ആഹ്. അങ്ങനെ നമ്മള് കടം കള്ള്യ യിട്ട് കൊറോണ ടെസ്റ്റ് ചെയ്തു ന്ന പ്രസവത്തിനൊന്നും പൈസ വേണ്ടല്ലോന്ന് കാര് തിട്ട് അങ്ങനെ അവടെ ചെന്ന് അഡ്മിറ്റ് ആയി പിറ്റത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത്ക്കുമ്പോ അവിടെ വേറെ ഞങ്ങളെ ഹാളിലുള്ള ഒന്ന് രണ്ട് പേർക് കോറണണ്ട് പറഞ്ഞിട്ട് വീണ്ടും അടക്കയാണ് റഞ്ഞു
പക്ചോ ആഹ്
ആയില് അങ്ങന അടക്കണനറഞ്ഞപ്പോ ഓപറഞ്ഞു ഞ്ഞിങ്ങള അങ്ങനെ ഇവിടെ ഇടുക്കണം നണ്ട ങ്കിലും കാര്യം ചെയ്യണം വീണ്ടും കൊറെ ണ ടസ്റ്റ് ചിയ്യണംനറഞ്ഞു അപ്പളും നിവർത്തില്ലല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് വീണ്ടും പോയി കൊറണടെസ്റ്റ്‌ ചെയ്തു ചെയ്തപ്പോ അയില് കോഴ ഞങ്ങക്ക് കുഴപ്പങ്ങളൊന്നൂല്ല പക്ഷേ ഓല് പറഞ്ഞത് ഇവടെഞ്ഞി തുറക്കണില്ല ഇങ്ങള് ഞ്ഞി വേറെ പ്രൈവറ്റേക്ക് പോയിക്കോലിന റഞ്ഞു അവര് ഇക്കാണെങ്കി സിസേറിയാനാണ് അങ്ങനെ ആ സമയം വെച്ച് എന്ത് ചെയ്ന്നറീലാ ആകെ ടെൻഷനായി പിന്നെന്റെ ഉമമാക്കൊക്കെ അത് ഭയങ്കര ടെൻഷനായി കാരണം കയ്ല് കാശില്ലല്ലോ അങ്ങനെ ആ സമയത്ത് ഇതുപോലെ പെട്ട് ഞങ്ങള് ആദ്യം കാണിച്ചന്ന ഡോക്ടറ്ണ്ട്അവിടെ വന്നിട്ട് പിന്നെ അവര് പറഞ്ഞു ഇവിടെവന്നള്ളൂ അഡ്മിറ്റീതോളു കുഴപ്പൊന്നുല്ല പിന്നെ പ്രസവത്തിന് മു ന്നേിബി ല്ലടക്കേണ്ട ആവശ്യല്ല പ്രസവം കഴിഞ് ഡിസ്ചാർജായി പോണ സമയത്ത് ബില്ലടച്ചാ മതിപറഞ്ഞു അങ്ങനെ അപ്പൊക്ക അതും നോക്കിയില്ല അങ്ങനെ ഡേറ്റ് പറഞ്ഞ രണ്ടു സം കഴിഞ്ഞിട്ടാണ് പ്രസവൊക്കെ ഇണ്ടായത് വളരെ പേടി അന്നത്തെ സമയം എന്നക്കെ പറഞാല്
അന്നൊക്കെ ഭയങ്കര പേടിയല്ലേ
പ്രസവിച്ച കിടന്ന റൂമിക്ക് കൂട്ടിനെ കാണാൻ പോലും ഹസ്ബൻ്റ് വന്നിരുന്നില്ല വാതി ൽതുറന്ന് എത്തി നോക്കയിരുന്നു ചെയ്തിരുന്നത് കാരണം ഇവര് ജോലിക്കൊക്കെ ആഹ് പോറത്തൊക്കെ പോണെ ആൾക്കാരല്ലെ അപ്പഞ്ഞി കുട്ട് ട്ടിക്ക് പകരണ്ടാ ന്ന്ചെയ്യേണ്ടന്ന് കര്തീട്ട് ആള് വല്ലാത്തൊരു പേടിയിലും ഒരു ഭയത്തിലും പ്രസവംന്നറിയണത് അതൊന്നരി
ഞാൻ പ്രസവിച്ചു കടന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും എന്റെ വീട്ടുകാര് കുഞ്ഞിനെ കാണാൻ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് പ്രസവിച്ചത് ഫസ്റ്റ് ഡെലിവറി ആണെന്നുണ്ടെിലും അവിടെ ടായിരുന്നു പ്രസവിച്ചത് എന്റെ വീടും തമ്മി ഇച്ചിരി ലോങ്ങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ആരുന്നു പ്രസവിച്ചത് ആ സമയത്ത് എന്റെ വീട്ടുകാരൊക്കെ കുഞ്ഞിനെ കാണാൻ വന്ന അപ്പൊ ഈ ജയിലിൽ നിന്ന് കാണുന്നണക്ക് വെറുതെ ആ ഗ്രില്ലി നിന്ന് ജ ഒന്ന് നോക്കി അത് മാസ്കും എല്ലാം ഇട്ട് ഒന്ന് നോക്കി
ആഹ് അതെ അതെ ആതെ പിന്നെന്ന് വെച്ചാല് അവര് ഹോസ്പിറ്റലി ന്നന്നെ പറഞ്ണ്ട് നിങ്ങള് ഇവിടെ ഒന്നോ രണ്ട് ഒരു ഇന്റെ കൂടെ ഒരു ന്റമ്മ മാത്രംഒരാൾ നിന്നാ മതിന്ന് അപ്പൊ ഇന്റെ ഇമ്മാക്ക് റഞ്ഞാല് അത്രയും വലിയൊരു അത്രയും നല്ലൊരു ആരോഗ്യന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ കൂടെ വന്ന ആൾക്കും വലിയൊരു ആരോഗ്യ ന്ന തടീന്റെ കാര്യകൾക്ക് വല്യ ആരോഗ്യ ന്നുല്ല അവെ ഞാ ഞമ്മളണ് പോ ക്കാനും നമ്മൾ ഓപ്പറേഷനക്കാവുമ്പോ നമ്മെ പോ തിക്കാനും ഗുളിക തരാനും അതൊക്കെ ചെയ്യാ ഒരാള് ആള് വേണല്ലോ അങ്ങനെ രണ്ടാൾക്കും ഒക്കെ സമ്മതിക്കാം പക്ഷെ വേറെ മൂന്നാമത്തെ ഒരാൾ ഇവിടെ കണ്ട് കഴിഞ്ഞാല് ആഹ സ്പോട്ടിൽ നിങ്ങളെ ഞങ്ങൾ എന്തിയ്യും ഇവ്ട്ന്ന് ഡിസ്ചാർജ്ത് പറഞ്ഞോക്കും അപ്പ പിന്നെങ്ങക്ക് മരുന്ന് പകുതി ക കേറിയിട്ടുള്ളൂ മുഴുവനായിട്ട് ട്ടില്ല അപ്പ പിന്നെ ഇങ്ങക്കെന്നെ പ്രശ്നം വര അതുകൊണ്ട് ആരോടും ഇങ്ങട്ട് വരണ്ട പറഞ്ഞാ മതി അങ്ങനെ ആരോടും വെരണ്ട പറഞ്ഞിട്ട്.
ആഹ ഞങ്ങക്കും ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു നിന്നത് ടെസ്റ്റ്യ്യ്തു കുഴ പൊന്നുല്ല ആ ആൾ തന്നെ ഫുള്ള് നിക്കണമായിരുന്നു. മാറാൻ പറ്റൂലായിരുന്നു ആ ആളിന്.
പിന്നെ ഈ ഞങ്ങളിപ്പോ രണ്ടാമത് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്ന് വന്നതിന് ശേ. ആദ്യം വന്ന് പറഞ്ഞില്ലേ?
ആഹ
അവിടെ പിന്നെ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ല അവിടെ പിന്നെ ആരുണ്ടായിരുന്നില്ല കൊറോണ ആയത് കൊണ്ട്. ഞാൻ മാത്രമേ പ്രസവംണ്ടായിരുന്നൊള്ളൂ ബാക്കി ളോലൊക്കെ പ്രസവം കഴിഞ്ഞ് പൊയ്ക്കാ തോന്നുന്ണ്ട് അത് ഞാൻ. മാത്രം വല്യ കുഴപ്പണ്ടായിട്ടുല്ല അപ്പ കൂടുതൽ ആളുകൾ. അവിടൊ അടച്ചു പുട്ടിയമാരി ഒരു മനഷ്യനുണ്ടായില്ല കാരണം എല്ലാരും. ലോക്ക്ഡൌണാ യോണ്ട് പൊയിക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേര് നിന്ന് പറ. പക്ഷെ നിക്കാണേൽ വയറിന്റുളിലൊക്കെ ഈ ഫസ്റ്റത്ത് ഈ ഓപ്രറേഷൻ ചെയ്ത് നോക്കുമ്പോ ഈ പഠിക്കുന്ന സിസ്റ്റർമാരുണ്ടലോ അവരെ. തോന്നു തുന്നിക്കുണു വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെ. നമ്മുടെ ഉള്ളിത്തെ അവസ്ഥ ഇപ്പ നമ്മക്കറിയില്ലല്ലോ അതങ്ങട്ട് അവരി ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിക്ക് തുന്നണ് ഇവിടെ കീറി നോക്കുമ്പോ. ഉ പയചക്ക പകുത്ത പോലെ പകുത്ത് ക്ണ് വയറിന്റെ ഉള്ളിൽ നമ്മക്കറില്ല. പൊറത്ത്ക്ക് ചെറുതായി ഒരു തുടിപ്പ് പോലണ്ട് മക്ക് കൊതു കഴിച്ച തണർപ്പ് പോലെ ഉണ്ടാവു പോലെ അങ്ങനെ ഉണ്ട്. ഉള്ളിൽ ങ്ങട്ട് ആകെ പഴുതിട്ട് എത്ര പഴുപ്പ് സിസ്റ്റർ പറയാണ് ങ്ങളെ തുന്നക്കങ്ങള് വേറെടുത്ത്ന്ന. കട്ട് ചെയ്തിട്ടൊക്കെ ഏച്ചിട്ടൊക്കെ ഞങ്ങൾ തുന്നിക് ണത് അത്ര ഇതേന്നു. ഇത് വരെങ്ങക്കൊരു വേദന ഇല്ലാത്തങ്ങളെ ഭാഗ്യണത് അവിടുത്തെ സിസ്റ്റർ മാർ നല്ല സ്വഭാവം ട്ടോ ഡോക്ടറിമാരെ സിസ്റ്റർമാരിം ഇതുവരെ വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനത്തെ സിസ്റ്റർമാരെ കണ്ടിട്ടില്ല. അത്ര നല്ല സിസ്റ്റർ മാര് അവര് ഫുള്ള്. ക്ലീൻ ചെയ്ത് ഒക്കെ വൃത്തിയാക്കിട്ട്ണ്ട്. ഇഞ്ഞ്ങ്ങള് നല്ലോ നോക്കിക്കൊണ്ടിട്ടോന്ന് നമ്മളെ നമ്മളെ ഒരാളെ പോലെ നമക്ക് പറഞ്ഞെര.
പറഞ്ഞ് തന്നു
ഹോസ്പിറ്റല് പക്ഷെ അങ്ങോട്ടൊന്നും പ്രസവത്തിൽ ഫസ്റ്റ്ത്തിൽ പോയില്ല. ആദ്യത്തെ പ്രസവത്തിലൊക്കെ പോയത് വേറെ കുറച്ചു ദൂരെക്കെന്നു. ഇന്റെ വീട്ടിന്ന് പോവാൻ ഉള്ള ഒരു അടുത്തൊക്കെ പോയിന്യത് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്. അവിടുന്നാണ് ഇങ്ങോട് പോകാൻ എളുപ്പം അപ്പ ഞാൻ കരുതി ഇത്രി നല്ല സിസ്റ്റർന്മാരുണ്ടായിട്ട് ഇവിടെ കാണികാതെ അവിടെ. അവരാണ്
ആഹ്
ആഹ് അങ്ങനെ
അതങ്ങനെ തന്നെ ഉണ്ടാവും കൊറേ പഠിക്കണ പിള്ളാരായിരിക്കും അവരിട്ട്. ഇതി വേദനിപ്പിച്ച് അതുമല്ല എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച്.
വന്നത് തുന്നി അയിൽ കുറെ നൂൽ കെട്ട് കുടുങ്ങി കിട ത്ര കാരണം നിക്ക് തോന്നി. ക്കണ്ട് പക്ഷെ അവര് പഠിക്ക ഇവർക്കറിയില്ലോ അവക്ക് പിന്നെ അവിടുത്തെ ഒരു ഹോട്ട സിസ്റ്റർമാര് വേറെ പ്രസവം വന്നപ്പോൾ ഓൽ അങ്ങട്ട് പൊയ്ക്കാണ്
ആഹ് ആഹ് ആഹ്
ണ്ട എന്നിട്ട് കൊറോണ കാലം അങ്ങനത്തെ ഒരു കാലായിരുന്നു.
കൊറോണക്കാലം എന്ന് പറഞ്ഞ ഒരു വല്ലാതൊരു കാലം തന്നായിരുന്നു ശോ ഉ എങ്കി ശരിടാ ആഹ്